ഹലോ ഉഹ് ഹലോ നമസ്കാരം.
എന്താ പരിപാ നമസ്കാരം എന്താ പരിപാടി?
എന്താ പ്രത്യേകിച്ചൊന്നുല്ല ഇവിടെങ്ങനെ ഒര് യാത്ര പോവാള്ളെ ഒരു പ്ലാനിലാ. ചെറുതായിട്ട് ഇങ്ങനെ.
ഓ ഞാനിവിടെങ്ങനെ ഞാനിവിടെണ്ട് ഞാ പിന്നെ വീ ട്ടിലിരിക്ക്ണ് അപ്പ ഞാങ്ങനെ ഫോണില് ഇങ്ങനൊരു വീഡിയോഅണ്ട് മലകളെ പറ്റി ഇന്നത്തെ മലകൾ നശിപ്പിക്കണതുമായിറ്റ് അയിൻ്റെ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം പറ്റി വീഡിയോ കണ്ട് അപ്പൊങ്ങനെ മലനെ പറ്റിങ്ങനെ ചിന്തിച്ചു നമ്മുക്കെന്നറിയാ ഇന്റെ വീട്ള്ളന്നെ മ് ന്നെ മലന്റെ അടീലാട്ടോ അതൊണ്ട ഞൻ സംസ ചിന്ത്ച്ചു കാരണം ഇന്റെ വീടിന്റെ അപ്പറുത്തും മലേണ് ഇപ്പറത്തും മലേണ് അപ്പോ ഞാങ്ങനെ നമുക്ക് വാർത്തകൾ വരല് ഉരുൾപ്പൊട്ടല് അതുപോതന്നെ മലയിടിച്ചിലൊക്കെ മണ്ണിടിച്ചിലൊക്കെ അത് ങ്ങനെ ആലോയി പ്പറ്റി ഞാനും ചിന്തിച്ചു പോയി പല കാരണം എന്റെ വീടെത്രോ രണ്ട് മലൻ്റടില അപ്പൊരു വല്യ രീതീല് മഴ പെയ്യാണെങ്കി തന്നെ രണ്ടും ഒരു മല ഇടിയാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇന്ന് മരങ്ങൾ ഒരുപാ ടുള്ള മലയായിരുന്നു പക്ഷെ മലകളെങ്ങനെ വെട്ടി നശിപ്പിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യന്ല് വന്നു അത് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്ക്ണ്ട് കാരണം നമുക്കന്നെറിയാ എത്രത്തോളം നമ്മൾ ന്തറിയാ വലിയ വലിയ മലകൾ വെട്ടിയിട്ട് അവിടെ വല്ല്യ സ്ഥാപനങ്ങള് വലിയ വലിയ ആളുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികളൊക്കെ ഇന്ന് വരാണ്. അപ്പൊ ഇത്രത്തോളം വലിയ രീതിൽ സസ്യഘാതം പ്രകൃതിക്ക് തന്നെ വരുത്തി വെക്കുന്ന സ്വഭാവത്തിലേക്ക്ന്ന് മനുഷ്യ ജീവിതം മാറി നിലക്ക പലരുടെയും ഒരു ഉദ്ദേശം എന്നുള്ളത് പൈസ ഉണ്ടാക്കാന്നുള്ളതാണ്. മലകൾ വെട്ടിയിട്ടും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരുപാട് മല കൾ നല്ല നല്ല ഈ ചെങ്കല്ല് കിട്ടുന്ന മലകളിണ്ട് അതിനൊക്കെ എത്രയോ കാലെ വർഷങ്ങള്. അവിടെ ചെങ്കല്ല് എടുക്കുന്ന ആ മലകള് വെട്ടി വെട്ടി വെട്ടി ഇപ്പ ആ മലകള് തന്നെ പൗതി മുക്കാലും ഇല്ലാതായി. പിന്നെ അത് വേറെ മലകള് വെച്ചാല് അവിടുന്ന് കരിങ്കല്ല് കിട്ടണ്ട അങ്ങനത്തെ മലകളുണ്ട് പല മലകളും പല രീതിയില വ്യത്യസ്തമായ ധാതുക്കൾ നൽകണ്ട് അപ്പൊ അതിനെ ഭയങ്കര രീതിയിൽ കിട്ടാൻ വേണ്ടിട്ട് ഉപയോഗ ക്കാൻ വേണ്ടി പല ആളും മത്സസരിക്കുവാണ് അത് കാരണം ഉണ്ടകുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ ചെറിയ ബുദ്ധിമുട്ടോന്നല്ല. പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ഇപ്പ നമുക്കന്നെ എത്ര മല മണ്ണിടിച്ചരു ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടാവുള്ള പ്രധാന പ്രഥമ കാരണം എന്നുള്ളത് മണ്ണ് വള്ളം ഒലിച്ചിറങ്ങുമ്പോൾ അതിനെ പിടിച്ചിറക്കള വേദികൾ ഇല്ല എന്നുള്ളതാണ്. വേരുകൾ ഉണ്ടാകുമ്പോ ഒരു പക്ഷെ ഇത്ര വലിയ വലിയ പാറകളൊക്കെ പൊടിച്ചുതിർത്തും അപ്പൊ നമ്മള് ഇത്ര. മലകളില്ലാത്ത കാരണം എന്താ ഒരുപാട് തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ നമ്മൾ തന്നെയാണ് അപ്പോൾ മലകളെ സംരക്ഷിക്കുക. പ്പോ നമ്മളുടെ ചുമതല മനുഷ്യരെ സംര മനുഷർക്ക് തന്നെയാണ് അല്ലാതെതിനെ സംരക്ഷിക്കാൻ വേറെ ആരും വരില്ല. നമ്മള് കൃത്യമായിട്ട് നല്ല സമീപനത്തോട കൂടെ. മുന്നിട്ടി ഇറങ്ങണം നമ്മള തന്നെ സർ കാരണം ഇതിന് നല്ല നമ്മൾ അധികൃതർ കൃയമായീതിയിലയില് നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവരിുകയാണെങ്കിൽ ഞാൻ പരിധിവരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു നിലക്ക് നമുക്ക് നിർത്താനും നമ്മുടെ പ്രകൃതിയെ സംരക്ഷി. പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ വിഷയത്തില്.
തീർച്ചയായിട്ടും നിങ്ങള് പറഞ്ഞത് നല്ലൊരു പോയിന്റ് തന്നേണ്. കാരണം ഇപ്പഴത്തെ ഇതില് മഴ പെയ്ത് കൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് നമ്മള് ഈ മഴക്കാലൊക്കെ ആയാല് മി മിക്കവാറും ഈ എന്താ മലയുടെ ചെരുവിലോ മലയുടെ താഴെയൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആ ഒര് എന്നൊക്കെ പറയില്ലേ അങ്ങൻത്തെ ഒരു ആ ഒരു കാലഘട്ട ആ ഒരു സമയേക്കാരം അതായത് പ്പ എപ്പ വേണെലും മല ഇടിഞ്ഞു വീഴ അല്ലെങ്കിൽ അങ്ങൻത്തൊരു ഇപ്പത്തെ കാലംന്ന് വെച്ചാല് ഞമ്മക്കിപ്പോ ഏ എന്താ ഇതിന് വേണ്ടിട്ടാണെങ്കിൽ ഞമ്മളെ എ പുതിയതായിട്ടുള്ള ഓരോ കാര്യങ്ങള് കൊണ്ടുവരാൻവാണ്ടിട്ടാണങ്കിലും മലകളും കുന്നുകളും ഇടിച്ചിട്ടും പിന്നെ വികസനത്തിന്റെ ന്റെ പേരും പറഞ്ട്ട് നമ്മള് നാടിന്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ഈ മലകളും കുന്ന്കളൊക്കെ ഇടിച്ച് നെര രത്തിട്ട് വികസനത്തിന് വേണ്ടിട്ടാണെങ്കിലും പക്ഷെ അതൊക്കെ നമ്മുടെ നിലനിൽപ്പിനെ ബാധിപ്പി ക്കുന്ന രീതിലാണ് നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിലാണ് അത് ഓരോന്നും ചെയ്തോണ്ടിരിക്കുന്നത് മലകളിടിച്ചിട്ടാണെങ്കിലും കുന്നുകളിടിച്ചിട്ടാണെങ്കിലും തുരങ്കൾ ണ്ടാക്കിയിട്ടാണെങ്കിലും അതൊക്കെ മനുഷ്യന് ഉപയോ യോഗപ്രദമാണെങ്കിൽ പോലും അതിന്റെ ബാക്കിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാണ്ട് അതിനുള്ളൊക്കെ ഏറ്റവും വല്യ ഒരു ഉദാഹര ന്നാള് പ്പ മ്മള് കയ്ഞ്ഞ ഇത് ല്ണ്ടായ വാൽ എന്താ കവളപ്പാറ ദുരന്തവും അങ്ങൻത്തെ ഇതൊക്കെ നമുക്ക് പിന്നെ ഷോളയാറിൽ ഇപ്പ നമ്മ അയ എന്ത് സംസ്ഥാനായ ഷോളയാർ ൽ ണ്ടായതും അതൊക്കെ നമുക്ക് വല്യോരു ഉാഹരണങ്ങളാണ് അതൊക്കെ ഇപ്പത്തെ കാലഘട്ടം ന്ന് പറയ്ണത് ഞമ്മള് ശ്രദ്ധ എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചു അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയങ്ങളാണ് ഇപ്പൊ ഈ കടന്നു പോയീങൊണ്ടിരിക്കുന്നത് മനുഷ്യന് അവര്ടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അവര് കുന്നുകളും മലകളും ഇടിച്ച് കോറികള്ണ്ടാക്കി കിട്ടും പിന്നെ കല്ല് പിന്നെ ചെങ്കല്ലാണെങ്കിലും വെട്ട്കല്ലാണെങ്കിലും പിന്നെ കരിങ്കല്ലാണെങ്കിലും ഒക്കെ നമ്മള്ട്ത്ത്ട്ട് ഭൂമിയെ നശിപ്പിച്ചോണ്ടിരിക്കാണ് ഈ ഭൂമി ന്ന് ഭൂമിടെ ഏറ്റവും വേര്കള്ന്നൊക്കെ പറീല്ലേ അതാണ് ശെരിക്കും മലകളും മ മരങ്ങളൊക്കെ ആ മരങ്ങള് വെട്ടി നശിപ്പിച്ചും പാറകളും മറ്റും കുന്നുകളും ഇടിച്ച് നെരത്തിയും അയ്ന്റെ ഓരോ വേരാള് അർത്തോണ്ടിരിക്കാണ് ഞമ്മള് ആ വേരാള് ഓരോ വേരാളർക്കും തോറും അതിന്റെ ആ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീ തീലാണ് അത് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ പിന്നെ പ്രത്യേകിച്ചും ചെല ഏ ഈ ചില ഭാങ്ങളൊക്കെ നമുക്ക് ഈ മഴക്കാലത്ത് പോകാൻ തന്നെ പേടിയായിരിക്കും വീട്ടിന്നൊക്കെ നമ്മളിങ്ങനെ പോട്ടെ അങ്ങനെ ട്ടടത്ത്ക്ക് പോവാന്ന് പറയുമ്പോ വീട്ടുകാരെന്നെ പറയും ഏ ആ സലം അവടെ ഫുള്ള് മ കു കുന്നും മലൊക്കെള്ള സ്ഥലാണ് അപ്പൊ ഈ സ്സ സമയത്ത് ആവുട്ക്ക് പോവാൻ പാടില്ലാഒക്കെ പറഞ്ഞിട്ട് അവര്ങ്ങനെ നിഷ് അവർ പോവാ സമ്മതിക്കാറില്ല. കാരണം എന്താ വെച്ചാല് അത്രത്തോളം ഭയാനകരാണ് അങ്ങ് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് കുന്നുകളും മലകളും ഒക്കെ ഇടിച്ച് നിരത്തിയിട്ട് അവര് മനുഷ്യന് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ മാ മാറികൊണ്ടിരിക്കാണ് പിന്നെ ഏ ഏ ഏ അത് ഏതൊരു സ്ഥലത്ത് നോക്കാന്നുണ്ടെങ്കിലും. അങ്ങൻതന്നെയല്ലേ ഇപ്പൊ നിങ്ങൾടെ വീടിന്റെ ഇപ്പോ പറഞ്ഞു വീടിന്റെ ബുദ്ധി വീടി